ഹലോ
അസ്സലാം അലൈക്കും
എന്തൊക്കെയാണ് വർത്താനം
എന്താ നല്ലർത്താന സുഖാണ്
ഭക്ഷണൊക്കെ കൈച്ചോ
ഭക്ഷണം കഴിച്ചതാപ്പ ഭക്ഷണം കഴിച്ച
ഏഹ് കിടക്കാനായോ
ഇല്ല ആയി ആവണള്ളൂ
ഏഹ് എന്തായിരുന്നു സ്പെഷ്യല്
സ്പെഷ്യലൊന്നും ഇല്ല മീൻകറിം ചോറും
ഏഹ്
ആഹ് കൈച്ചോ
ആഹ് കഴിച്ചല്ലാരും കിടന്നു
അതെ ആഹ് വേറെന്താ വിശേഷം
വേറെന്ത് ങ്ങനെ പോണൂ അവിടുത്തെ വർത്താനംന്താ ആഹ് എല്ലാരും ഉറങ്ങി
ആഹ് നല്ല വർത്താനം സുഖമാണ്
ഉം ഉം മഴ ണ്ടോ ആടെ എന്ത്?
നേരെത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നോ ഞാന്
ഇല്ലല്ലോ.
ഇല്ലല്ലേ ഏഹ് മഴ മഴ ഇപ്പൊ കൊറച്ചു നേരം ഇണ്ടായിരുന്നു
ഏഹ് മഴ ഏഹ് ന്നാ വ്ടെ ഉം മയന്നൂല്ല
ഉം..
ഇപ്പൊ മഗ്‌രിബ് ക്ക്‌ശേഷം കൊറച്ചു നേരം ഉണ്ടായിരുന്നു
ഏഹ്
പിന്നെ എന്തൊക്കെയാണ് വർത്താനം എല്ലാരും കിടന്നോ
ഇല്ലേ കെടന്നിട്ടില്ല ചോറെയ്ക്കൽ കഴിഞ്ഞിട്ടിരിക്കാൻ
ഏഹ്
ഉം ങ്ങടെ വീട്ടിലാരൊക്കെ ഉണ്ട്
എന്റെ വീട്ടില് എന്റെ ഉമ്മ ഉപ്പ താത്ത അനിയത്തിയാൾ എല്ലാരും ഉണ്ട് കാക്കയുമൊക്കെണ്ട്
ആഹ് ആഹ്
ആഹ്
വേറെന്താണ് വ്ടെ ന്റെ വീട്ടിൽ എനിക്ക് എനക്ക് അഞ്ചു ആങ്ങളാരുണ്ട് രണ്ടു ഏട്ടത്തി ണ്ട് ഉം മൂന്നാൾ കുവൈറ്റ്ൽന്നെ രണ്ടാള് നാട്ടിലുണ്ട്
അതെയോ
ഉം ഏഹ് വീട് മാറിയതാണ് അപ്പൊ അയിന്റെ തിരക്കും കാര്യങ്ങളും ഒക്കെ
ഏഹ് ആഹ് ആഹ് അപ്പൊ ഇന്ന് മാറിയതാ?
ഇന്നലാണ് ഇരുന്നത് അയിന്റെ മുമ്പ് സാധനം കൊണ്ടോവാലും കൊണ്ടൊരലും ആയിട്ട് അപ്പൊ ഈ തെരെക്കേയിരുന്നു ന്ന് ഉച്ചക്ക് ശേഷമാണ് വിളി തുടുങ്ങീക്ക്ന
ഏഹ്
ഉം എത്രെണ്ണായി
പിന്നെ വേറെ എന്തൊക്കെ വർത്താനോ
വേറെന്താ സുഖാണ്
ആരും കിടന്നീണ്ടാവൂലല്ലല്ലേ
ഇല്ലേ കടന്നിട്ടില്ല എല്ലാരും ആടെണ്ട് ഓരോത്തർ ഫോൺലും
ഏഹ് ആരെ കുട്ടികളാണോ ല്ലേ വേറെ ആരെങ്കിലും ഉണ്ടോ
ആഹ് ഉണ്ട്മൂത്തച്ചിം മൂത്തച്ഛനും ഒക്കെ ണ്ട്
എല്ലാരും ഉണ്ട്
ഉം ആഹ് അവര് മാ മാറിട്ടുണ്ട് ഞങ്ങൾ ഇന്നലെ മാറിയതല്ലേ ഇവിടെ രണ്ടു ദിവസായിട്ട് ഇവിടെ ആഹ് ആഹ് നിന്ന് ഉം
പിന്നെ എന്തൊക്കെയാണ് വർത്താനം
പിന്നെന്താ അങ്ങനെ പോണണ്ട് ഉം
എന്തെ
സ്പെഷ്യലൊക്കെ ഉണ്ടാക്കോങ്ങള് ആഹ് കേടന്നു
ഇല്ല ഞാൻ അങ്ങനെ സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കുലട്ടോ നേർത്താര വിളിച്ചട്ട മന്തി മന്തിയുടെ റെസിപ്പി അറിയോന്ന് ക്കെ ചെയ് ഇല്ല എല്ലോ വിളിച്ചിട്ട് ഉ് മന്തി ഒന്ന്ഉണ്ടാക്കും ഞൻ ഒരു വട്ടം ബിരിയാണി വെച്ച്ക്ക്ണ് പിന്നെ ഒന്നും ഉണ്ടാക്കിട്ടില്ല ഇതുവരെ
ഏ ഒറ്റ വട്ടഉണ്ടാക്കിള്ളു
ആഹ് ഒറ്റ വട്ടം അല്ല
ഏ
ഒരുമിച്ചെലെന്നു മൂത്തച്ചി ഇണ്ടാക്കും എന്തേലൊക്കെ വന്ന കഴിഞ്ഞാ പിന്നെ ഞങ്ങള് ആ ഹ്ഞങ്ങക്ക് കഴിക്കണകി അപ്പൊ ഞങ്ങളങ്ങനെ ഉണ്ടാക്കും ഇതുവരെ ഉണ്ടാക്കിട്ടില്ല ഒരു വെട്ട ഞാൻ ഉണ്ടാക്കിട്ടുള്ളു
ഏ
ഞാന്ന മൂത്ത ചിണ്ടായിരുന്നില്ല അപ്പൊ ഞാന് അതുപോലെ വെറുതെ കുട്ടികൾക്ക് വച്ച്
ആഹ് ആഹ് രാവിലൊക്കെ എന്താ ഉണ്ടാക്ക നിങ്ങള്
രാവിലെ ഇഡ്ലി ദോശ നൂൽപ്പുട്ട് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കും
ഏ നൂൽപ്പുട്ട് എങ്ങനെ അച്ചല് ഇതാക്കുന്ന ആഹ് തിരിച്ച കൊടുക്കുന്ന അതില് ആഹ് പിന്നെന്താണ് അപ് അപ്പങ്ങെനെ ണ്ടാക്കല്ങ്ങള് അരി അരച്ചിട്ടോ അല്ലെങ്കില്
അല്ലപാദ് കടേന്ന് വാ പേക്കറ്റ് വേടിക്കാ അര്ച്ച ശ്ചരിയാവുലാ പർഞ്ഞ്ട്ടയ്
ആഹ് ആഹ്
ഉം രണ്ട് മൂന്ന് പ്രാവശ്യൊക്കെ നോക്കിയപ്പശരിയായില അപ്പൊ പിന്നെ പിന്നെ അര്യാ വെറും പച്ചരിയര്ച്ചിട്ട് അപ്പം ചുടും
ആഹ് അങ്ങനെ മ്യാ
ആപ്പോംമ്പോലെ പാര്ല്ലേ
യെ അപ്പൊ നന്നാവോ ആഹ് ദോശയ്റ്റ് വാര്ണഅല്ലേ
ദോശല്ലാ വെറും പച്ചരി അരച്ചിട്ട്
പൻ പച്ചേരി അര്ച്ചിട്ട് എന്താക്കല്
അപ്പം ചുടാ
അതെങ്ങെനെയാ
ഉം പച്‌രി അരക് ആഹ്
ഏ
അന്ത്യ നാട്ട്ത്തെക്കെ സ്പെഷ്യല് ഇതാണത്
ഏ
ഉം
ഏം വെറും പച്ചേരി അല്ലെല് ചോറോ അങ്ങനെന്തെടോ
ഇല്ലേല്ല വെറും പച്ചരി വള്ളത്തില്ട്ട്ട്ട് രാവിലെ അര്ച്ചിട്ട്
ഏ
കുർച്ച് വള്ളക്കൊയ്ച്ചിട്ട് ഒരുപാട് ലൂസാവാണ്ട ഉം മറ്റേര്ചട്ടില്ലേ രണ്ട് രണ്ട് ത് ദ്ള്ള ചട്ടില്ലല്ലോ
വെള്ളപ്പം ണ്ടാക്ക്ന്നട്ട്യാ
ആഹ് മറ്റേ അല്ല എന്തേ കാദ്ള്ളര് കറുപ്പ് ചട്ടില്ലേ നാല് പൊറങ്ങനെ കൊർച്ച് പൊങ്ങി നാല് പെറങ്ങനെ പൊങ്ങി
മൻ സ്‌ലായിലന്താ ഉം ഏ കറിയൊക്കെ ന്താക്കാ അപ്പൊ
കറി ചമ്മന്തിണ്ടാക്കും കട്ലക്കറി ണ്ടാക്കും
ആഹ്
ഉം ചട്ട്ണിയൊക്കെണ്ടാ
ഏ
ഏ
പിന്നന്തെക്കേണ്
ഇങ്ങളോടെന്താ സ്പെഷ്യലായിറ്റ് എന്തേലുണ്ടോ
വ്വടെ സ്പെഷ്യല് ന്നർഞ്ഞാ ണ്ടാക്കു ങ്ങനെ ഓരോന്നോക്ക ചോറായ്റ്റോ അല്ലാതാ പത്തി അങ്ങൻത്തൊക്കൊയ്റ്റ്ണ്ടാക്കു ചോറും മന്ത്യും ഫ്രൈഡേഴ്സ് ബിരിയാണി ആഹ് കഫ്സ ഒക്കെണ്ടാക്കും
ഒറ്റക്ക്ണ്ടാക്കോ
ആഹ് ണ്ടാക്കുഒറ്റക്ക്ണ്ടാ
അതെ ആഹ് ഞാനൊന്നുണ്ടാ
എപ്പോളൊന്നുണ്ടാക്കൂല എന്തെങ്കിലുക്കെ ആഹ് ആഹ് എപ്പഴെങ്കിലുക്കെന്തെലാ പരിവാടി എല്ലാരും വരുമ്പോളൊക്കെ അങ്ങനെയൊക്കെണ്ടാകും പിന്നെ മാക്രോണി നൂഡിൽസ് ക്കെണ്ടാക്കും
ആഹ് നൂഡിൽസ് ന്നെ ന്റെമാ ചെറിയ മാകളന്നെ ഗ്യാസ് കത്തിച്ചിട്ട് അവളന്നെ അവള് പിന്നെ യൂട്യൂബിലോ
ആ അത് ഇപ്പി മറ്റേത് എന്താ നൂഡിൽസ് വാങ്ങിട്ട് വെള്ളത്തില് ആക്കുന്ന.
ആഹ് ഉള്ളി സവോള ഒക്കെ ഇട്ടിട്ട്.
ആഹ് ആഹ്
ഉം. അവള് അവള് യൂട്യൂബില് എങ്ങനെ നോക്കിട്ട് അവള് ഓരോന്ന് ചെയ്യും. ചെറുത് ആ അവള അവള ആറില് ഉം. ആഹ് ഓള് എന്തേലൊക്കെ നോക്കിട്ട് ഓളന്നെണ്ടാക്കും. ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട്. നിങ്ങക്ക് എന്തെലും കഴിക്കണം എന്ന് തോന്നിയാല് ആ നന്നായിരിക്കും. കഴിക്കണംന്നൊക്കെ തോന്നി അവള് യൂട്യൂബിലോ ഉണ്ടാക്കൂ. ന്നട് ഏ താത്താക്കും കൊടുക്കും. അങ്ങനെ കഴിക്കോള്.
ഏ.
അവളെന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് തക്കളിയൊക്കെ അരിഞ്ഞിട്ട് അവളന്നെണ്ടാക്കും.
ഏ.
ആ മുട്ട ആ മുട്ട മുട്ടൊക്കെ ചോർക്ക് മുട്ടയൊക്കെ വറക്കും. ഉരുളക്കിഴങ്ങ് വറക്കും.
ഏ നന്നാവും ചെയ്യൂല്ലേ ആഹ്.
ഉം. കൂട്ടീട്ട് അവര് ചോറ് കഴിക്കു ചെയ്യാ
ഏ
പിന്നെ ഹസ്ബൻ്റ് എവടെ നാട്ടിൽ തന്നെ.
ആഹ് അവര് അവടെ കടയിലാന്ന് സൂപ്പർ മാർക്കറ്റ്. തന്നെയാണ്.
എ
ഉം. ഹസ്ബൻഡിന് എന്താ ജോലി?
ആഹ് നാട്ടിൽ തന്നെ.
അതെ ആ
ആഹ് അങ്ങനെ ബിസിനസ് തന്നെയാണോ ആൾക്കും ആഹ് സ്വന്തമായിട്ട് വീട് ഇല്ല നമ്മള് തറവാട്ട് തന്നെ.
അതെ ആഹ് ആഹ് ഞങ്ങളും വീടുണ്ടായിരുന്നു പക്ഷെ സൗകര്യം കമ്മിയായിട്ടേ. മഴക്കെ പെയ്ത വെള്ളം വന്നിട്ട്. ഉം ഞങ്ങള് ആദ്യം വടകക്ക് പോയതാണ്. പിന്നെ
ഏഹ്‌
അവ്ട്ന്ന് രണ്ട് മൂന്ന് വർഷം ട്ട ഇരുന്നു പിന്നെങ്ങനെ എങ്ങട്ടെന്നെ വീട്ടക്കനെ വന്ന് അവിടെ ഷെഡൊക്കെ കെട്ടീട്ട് അയിലിരിക്കെയ്നു.
ആഹ്‌ ആഹ് ആഹ്‌
വീട്ടില് സൗകര്യം കമ്മിയാണ് അപ്പം ഉം. പക്ഷണ ചെക്കൻമാര് വെൽതയ്ക്കുണു.
എഏ
ഇൻക് രണ്ട്പെൺകുട്ടിയാളാണ്. ഉം അങ്ങനെ കൊ. ആ അപ്പം ബാത്റൂമ്ക്കൊക്കെ പോകൻ വാനെ ഭയങ്കരബുദ്ധിമുട്ടാണ്. ബാക്കില്ക്ക്പോണം
ഏഹ്‌ പുറത്തിറങ്ങി പോണ്ടിയ്ര് യ്
ആഹ്‌ അപ്പൊപിന്നെ വീട്ടാ ര് ങ്ങനെ പർഞ്ഞ്. മാറി നാളാം പറഞ്ഞ് അവരുംമാറിക്ക്ണു ഏട്ടനും മാറിക്ക്ണു.
ഏ ആരണ്ടാളും. വിട
ആ അവര് അവര് വേറെമാറി ഞങ്ങള് വേ ആ ഇമ്മി ഇപ്പിം പിം ണ്ട് ഉം അവിടിം ചൊ മഴ മറ്റേകാലികമ്പനിയുടെ ബേക്കിലാഞങ്ങളിരിക്ക്ണ്. അപ്പൊവ്ടുന്ന്ങ്ങനെ വള്ളൊക്കെവരും. നല്ല മഴ എയ്ത്ഴിഞ്ഞാ അവര് അവ്ട്ന്ന് വള്ളൊക്കെ വ ചെൽപ്പോ തൊറന്ന്‌വിടു. അങ്ങനെയൊക്കെ അപ്പ ഞങ്ങളെ കൂടെ നാല് പുറവും വള്ള ആപ്പായ്ര്ന്ന് അപ്പൊ അങ്ങനെ അങ്ങനെമാറി ബാത്റൂമൊക്കെനറയും. അങ്ങനെ- അങ്ങനെ മാറിയതാണ്.
ഏഹ്‌, കെട്ക്കാനായിണ്ടാവൂലലേ? എല്ലാരും ഉള്ളൊണ്ട് നേരം നേരം വൈകയിരിക്കുലെ കടക്കാന്?
കെടക്കാനൊക്കെ സ സമയാവും പന്ത്രണ്ട്മണിയൊക്കാവല്ണ്ട്. ഹസ്ബന്റ്പ്പോ കടേക്ക്പോവാത്തൊണ്ട് ഓഹ്, പന്ത്രണ്ട് മണി കയ്ഴും. ഹസ്ബന്റ്ന് ലീവുള്ള ദിവസം മാത്രം എന്നാലുംങ്ങനെ ഇരുന്നിട്ടും തായിട്ടും അങ്ങനെ സമയാവും.
ആഹ്‌ ആഹ്‌
മറ്റേത് കടേന്ന് വരുമ്പക്ക് പത്തരയാവും, പിന്നെ ഭഷണംകഴിച്ച് കടക്കുമ്പോക്ക് സമയവു പിന്നൊന്ന് ഫോണൊക്കെ നോക്കീട്ടങ്ങനെ ഇല്ല, അവരിപ്പോ ഉസ്കൂൾക്ക് പോണ കാരണം സ്കൂളില്ലാ പ്പൊ വെക്കേഷനൊക്കെ നേരം വെകിട്ടൊറ്ങ്ങു ന്ന് സ്കൂക്ക്പോണ കാരണം വേഗം ഒർങ്ങും. ല്ല മൂ മൂത്താള് രാവിലെ പോയാ രാത്രിയൊ ആറേമുക്കാലാവും വരാന്. സ്കൂളും ട്യൂഷനും മദർസ്സൊക്കെ കഴിഞ്ഞിട്ട്.
ഏഹ്‌, എത്രെ പഠിക്കും മൂത്താള്?
എഹ്‌ ഏഹ്‌
മു മൂത്താള് എത്രെ പഠിക്ക്ന്നത്? ഇന്നാ പിന്നെ വേറെന്നുംല്ലല്ലെ. ഞാന് ആഹ്‌ കെടക്കാൻ സമയായി. ആഹ്‌ ശരി ആഹ്‌.